ഹലോ കേക്ക്ന്‌ണ്ടൊ കേക്കിണ്ട് ക്ലിയറാണോ വോയ്സ് ക്ലിയറാണോ അ ആ ഓക്കെ ഓക്കേ എന്താണ് വിശേഷം
എന്താ സുഖം ആ റാഹത്തായിട്ട് പോണ്
ആ ആണല്ലേ എന്താല എങ്ങനെ പോകുന്നു ഇവിടെയും ഇന്നിപ്പോ മക്കൾക്കെ ഉള്ളത് കൊണ്ട് കുറച്ച് ച്ച് തിരക്കിലാണ് അപ്പൊ ആ ഓരോരോ പണികളായിട്ട് ഇങ്ങനെ ഇരിക്കായിരുന്നു ഒരു ഭാഗം നമ്മള് നന്നാക്ക ക്കും ആ ഭാഗം അവര് വീണ്ടും അതേപോലെ ആക്കും വീണ്ടും ചൂലെടു അടിച്ചേര ആ ഇതെന്നെരു പണിയാണ്പ്പന്ന് അപ്പം ആ അതെ അതെ ഇപ്പൊ മൂന്ന് ദിവസയില്ലേ നമുക്ക് ഇതിന്റെ ഒഴിവും കിട്ടി ല്ലേ നോമ്പിന്റെ ഒയിവ് ആഹ് അങ്ങനെപ്പോ മൂന്ന് ദിവസം ആ ആ മൂന്ന് ദിവസപ്പം അവരെ പെയ്ത്തൽ തന്നെയാണ് മൂന്ന ചെറുതാണ് എന്റേത് ആ അത് തന്നെ അത് തന്നെ ഒന്നും അറിയണ്ട പിന്നെ ഈ നാ
അ വൈകുന്നേരം നോക്കിയാ മതി അപ്പൊ ഒരു ഒഴവുണ്ടാവും മ്മക്ക് രാവിലത്തെ കഴിഞ്ഞ ഫ്രീ ആണ് മറ്റേ ഇത് ഒഴിവ്അന്നട്ടൂല പിന്നെ ഇതിന്റെ ഇടേൽ വിളിച്ചാലൊന്നും നേരല്ല അപ്പൊ ആ അയിനെയ ഉള്ളൂ പിന്നെ വൈകുന്നേരം അസർക്ക് ചായക്കടി സ്കൂള്ട്ട് വരുമ്പോത്തന് അങ്ങനെ നോക്കിയൽ മതി
ആ അതന്നെ അതന്നെ എന്നാല് ഒരു നാലര വരെ പറഞ്ഞാല് നാലര വരെ നമ്മുക്ക് ഒരു ടൈം ഉണ്ടാവല്ലോ കിട്ടുവല്ലോ അതന്നെ
പറഞ്ഞാൽ നേരത്തെ പണികഴിയണോക്ക് വേഗം എടുക്കണോത്ത
ആ നേരത്തെ കാഞ്ഞ ചേച്ചി ഞാൻ എന്താ ചെയ്യില അറിയോ ഈ സ്കൂള ഇല്ലാത്തണ്ട് ഞാൻ മടി പിടിച്ച് ഇരിക്കും ആ സ്കൂൽ ഇല്ലാത്തോണ്ട് ഞാൻ മടി പിടിച്ചു നി കന്നെ എടുത്തിട്ട് കാര്യല്ല എത്ര നേരത്തെ ഇട്ടാലും വൈകുന്നേരം വരെ പണി തന്നെ അരിക്കും ഏ പക്ഷെ ഈ സ്കൂള്ള്ള ദിവസ ആണെങ്കിൽ രാവിലെ തന്നെ അത് തീർക്കും
ആ ആ ശരി
അപ്പൊ രാവിലെ തന്നെ തീർത്താ പിന ഓര് പോയാല നമ്മക്ക് എടുക്കായില്ലോ
ആ പിന്നെ ഇനി കേക്കര പണി കയച്ചറെ
ആ എങ്ങനെ
എത്ര കുട്ടികളാ
അ മൂന്നാള് എന്ന് പറയുമ്പം പിന്നെ വല്യയാള് മൂന്നാം ക്ലാസ്സിലാണേ ആ അതെ ആ ആ അപ്പൊ അപ്പൊ നിങ്ങള് പിന്നെ ഒക്കെ വല്ലിട്ടികളാവൂലെ
ആ എനിക്ക് മോള കെട്ടിച്ചിക്കണ് ഇപ്പ അഞ്ച് അറ അഞ്ചാറ് മാസയി ഓള് പീജിക്കാണ് അപ്പൊ
എപ്പൊ എന്ത പഠിപ്പൊക്കെ കഴിഞ്ഞ് കല്യാണം കഴിച്ചതാവൂലേ
ആ ഡിഗ്രി തേർഡ് ഇയർ കഴിഞ്ഞു
ആ ആ അപ്പൊ പിജി ആണ്ല്ലേ ആ ശെരി അപ്പൊ ആറു മാസ ആയിട്ടുള്ളൂ കല്യാണം കഴിച്ചിട്ട്
ആറു മാസയിട്ടൊള്ളു ഡിഗ്രി പൂർത്തിയാവട്ടേന്നെര്തിങ്ങാണ്ട് ങ്ങനെ ഏകദേശം പഠിപ്പൊക്കൊന്നാവട്ടെ മറ്റേത് കഴിഞ്ഞാ പിന്നെ
ഉം പിന്നെ ഇതിലില്ലന്ന് വേറ് വയസ്സൊക്കെ നമ്മളെന്ത വേറും ഹക്കാണ്
ആഹ് ഞമ്മള് വെറും നമ്പറാണറീലെ
ആഹ് ഹ ഹ ങ്ങനെന്നുല്ല വയസ്സ് ന്നൊക്കെ പറയ ഓരോ അക്കങ്ങളാണ് ഞമ്മക്ക് ഞമ്മളെക്കൊണ്ട് ചെയ്യാ പറ്റ്ന്നത് ഇപ്പ അതെന്നെ അതെന്നെ അതെന്നെ എപ്പഴും ചെയ്യ ഏഹ്
ക്കാൻ കയ്യൂലറിം ഓരോരുത്തര് അത് ഞമ്മക്ക് തോന്ന്യാണെങ്കി അപ്പൊ പഠിക്ക
ഇങ്ങളൊരു കാര്യം മനസ്സിലാക്ക്ണം ഇങ്ങളാട്ടിം കൊൺക്കെടാ ഇപ്പ ചെറിയ പ്രായക്കാർക്ക് അത്ങ്ങളറിയൊ കാരണം ഇങ്ങളെ അന്നത്തെ ഫുഡിന്റെ രീതി കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻപ്പളും ഇന്റമ്മച്ചോട് റയും കാരണ മ്മച്ചിക്ക് ഇപ്പളും വല്യ പ്രശ്നംല്ല
നാല്പീസ്ത്തെ ചിക്കനാണ് അപ്പൊ അതാണ് പ്രസ്നം ബ്റോസ്റ്റ് മന്തി ഒരാഴ്ചീല് ഒര് ദിവസം ഇങ്ങനല്ലെ
ഒരു മാസത്തില് ഇപ മുപ്പതീസണ്ടെങ്കില് അയില് പകുതിലേറെ ഫാസ്റ്റ് ഫുഡ്ഡ ട്ടാ
ആഹ് അത് പിന്ന അയിന്റെ എടേല് സ്പെഷ്യല് ശനി മരോം വര്ണാങ്കി മരോം വര്യല്ലെന്നെരുതി അങ്ങനീം. ഇൻക് മരോം വര്ണ് ണ്ടറഞ പിന്നങ്ങനെ തലേന്നും പി ക്കായിട്ട് പിന്നെ ബാക്കി നമ്മ്ളെന്നെ തിന്ന് തീ കണ്ടെ കൊറച്ച് വെച്ചൊടുക്കാൻ വെജ്ജല്ലൊ
വെജ്ജല്ലൊ അപ്പൊന്ന് അങ്ങനേ ആയിട്ട് അതന്നെ ഞമ്മള് ഫുഡിന്റെ കാല്യത്തില് ഞമ്മ മ്മള് നല്ല പോലെ ചെയ്യും
ആഹ് ശ്രദ്ധിക്കണം അയന്നെ ആഹ് അത് കുട്ടേക്ക് പറ്റ്ണില്ല ആഹ് ഞമ്മക്ക് പറ്റും വല്യോല്ക്ക് പറ്റും കുട്ടീക്കത് തീരേ പോണില്ല ഞാൻ പറയും പച്ചക്കറി തിന്നണം ഇന്നാലും അയിന് പറഞ്ഞ് ഓല്ക്ക് പറ്റുമ്പത്തിന് കോഴി ചിക്കം പൊരി പൊരി ബീഫ് വേറെല്ലതൊക്കെ പറയ്മ്പത്തിന് കൊണ്ട്രല്ലെ അപ്പൊ പിന്നെ എങ്ങനെ പ്ച്ചിക്ക പച്ചക്കറിയൊക്കെ പറ്റ്ണെ എന്ക്ക് എട്കൊക്കെ ഇഷ്ട്ടാട്ടൊ അ അങ്ങനൊകെ തിന്നാലെ ഒര് സുഖായി പോവൊള്ളൂ വയറ്റിന്ന് പോണെങ്കിലൊക്കെ നല്ല സുഖ പച്ച
നമ്മളീ എടക്കെടക്ക് പച്ചക്കറികള് തിന്നണംന്നാണ് പിന്നെ ഞമ്മളെ മുടിക്കായാലും നമ്മള കാഴ്ചക്കായാലും ഒക്കെ നല്ലതല്ലെ എല കറികളായാലും നമ്മളെ പച്ചക്കറികളൊക്കായാലൊക്കെ വേദന വര്ത്ത് ഒക്കെ ഇപ്പത്തെ ആൾക്കാർകൊക്കെത്താ വേദന വര്ണത് നമ്മളീ ഡെലിവറി ടൈം കഴിഞ്ഞ അവര് നമ്മള് കടകൂ കേക്ക് ഏഹ് ഈ പറീണഞാനൊക്കയില് പെട്ടതാ ടി ഇപ്പന്ക്കിങ്ങനെ പെയിന് ഓരോ സ്ഥലത്ത് വേദന വരുമ്പൊ
ഇത്ര പ്രായാലും ഇത്ര പ്രായയാലും ഇന്റെ മുടിക്കൊരു ക്കൊഴപ്പൊന്ന് മുടി കൊഴിച്ചിലൊ ഒന്നുല്ല നീളത്തിനൊന്നും ഉള്ളോ ഒന്നും കൊറവില്ല അത് ന്ന കണ്ണിനൊക്കെ കാഴ്ച്ച കമ്യാണ് അറീലെ ചെലോല് ഇന്ൺക്ക് നൈനും ഇല്ലപ്പം പഠിച്ച വത്തിച്ചിട്ടിട്ടോ
അതേന്നെ അതെന്നെ
പ്രസവിച്ചട്ക്ക്ണന്ന് ഇമ്മങ്ങനെ തൊയ്രം കെടുത്തും തലീലിങ്ങനെ എണ്ണട്ട് ആഹ് വലിണീനീന് വലീണീന് ട്ടേരും അപത് നല്ല മെച്ചം തന്നേണ് പ്പള്ളോല്ക് എണ്ണ ണ്ടാനും പറ്റൂല അവ് ഒണങ്ങിങ്ങനെ നടക്കണം മുടി ഒണങ്ങിങ്ങനെ നടക്കണം
ആഹ് ഏഹ് എണ്ണകളൊക്കേറഞാല് നല്ല മാറ്റണ്ടീന് മുടിക്ക് ഞമ്മള് ഈ നല്ല ആട്ടിച്ച വെളിച്ചെണ്ണേല് കഞ്ഞുണ്ണീം പിന്നെ അങ്ങൻത്തെ നമ്മൾതൊക്കെ ഇട്ടാട്ട് ചേരുവകളൊക്കെ ചേർത്താട്ട് ഇണ്ടാക്ക്ണൊരു വെളിച്ചെണ്ണ ഇണ്ടല്ലൊ നീരെറ ആ കറിവേപ്പിന്റെല ആഹ് തുളസിന്റെല ഉം ഈ നീരറ്ത്ത്ണ്ടാക്ക്ണ വെളിച്ചെണ്ണമ്മള് നമ്മള് എന്നും തേച്ചാ തന്നെ
മുടിക്ക് നല്ല ആഹ് ത്ത കറുപ്പ്ണ്ടാവും മുടി അങ്ങ്നെ കൊഴിച്ചില്നൊക്കെ മാറ്റം ആ ഞങ്ങള് അങ്ങനെ ണ്ടാക്കലെന്നേണ് ഇവിടെ പാടാണ് ഞങ്ങൾ പാർക്കുന്ന പാടാണ് അപ്പൊ പിന്നെ അതിനൊന്നും പഞ്ചല്ല ആ കഞ്ചല്ല കഞ്ഞുണ്ണി ആയിട്ട് പോമ്പാല ഇഷ്ടം പോലെയ ആ കുറുന്തോട്ടി ഇടാ പിന്നെ ചെമ്പരത്തിപ്പൂവ്. നമ്മള് ആ ചമ്പത്തിപ്പൂവ് നല്ല ഫസ്റ്റാ
ആ അതെ ആ ഈ ചെമ്പര അതെ ചെമ്പരത്തിക്കെ ഇപ്പ ഇപ്പൊ പണ്ടൊക്കെരയിലൽ ഉണ്ടാവേണ്ടായിട്ടോ ചെമ്പത്തി താളി ഇങ്ങനെടുക്കക്ക തേക്കണ്ട തണ
ആ താളി ഉണ്ടായിനു പിന്നെ മ മതിലരിക്കൊക്കെ ഇണ്ടായിനു ഇപ്പൊ ആർക്കും അങ്ങനത്തെ മതില ഇില്ലേ ഇപ്പൊ ഒക്കെ നല്ല നല്ല മതിലും നെയറ്റും കാര്യൊക്കെല്ല മതിലല്ലേ
കല്മട്ട കട്ട വതും അത അത്. ഉം എല ചെമ്പരത്തിന്റെ ആ താളി ഇങ്ങോട്ട് അയിന്റെ കൊഴുപ്പ് ഇങ്ങട്ട് ആ തല തണുപ്പണ അത് രാത്രി ഉറങ്ങാ തന്നെ ഒരു സുഖ.
ആഹ അതന്നെ അതൊക്കെ മാറ്റം തന്നെയാണ് കാലം കൊറെ മാറിക്കണ്.
ഇപ്പന്നെന്തെങ്കില തന്നെ നമ്മൾ ഓൺലൈനിൽ ഓർഡർ ചെയ്യയാണ് എന്തെങ്കിലും ഓയിലുകൾ തപ്പിയാട്ടെ പെരയിൽ ഇണ്ടാക്കണന്നുംല്ല. ഉം അത് നമ്മള് കെമിക്കല് നല്ലതൊക്കെന്ന ഉണ്ട്. നല്ല നല്ല പ്രൊഡക്റ്റുകളൊക്കെ വരുണ്ട്. ഓരോ ബ്രാ കമ്പനീന്റെതൊക്കെ ആയിട്ട് ആ അപ്പൊ ഓരോരുത്തര് യൂസ് ചെയ്താണ്ട്. ആഹ വൈ പൈസയും വേണം. അതന്നെ അതന്നെ അതന്നെ. മുടിയൊക്കെ വളരാനോ. പിന്നെ നേര ഉണ്ടാവില്ല അവിടെ വീട്ടിൽ അനിയത്തിക്ക് അപ്പൊ അനിയത്തിക്ക് ഉമ്മ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും ഇങ്ങനത്തെ ഈ വെളിച്ചെണ്ണകളൊക്കെ അവിടെ നല്ല തെങ്ങൊക്കെ ഇണ്ടാണ്ട് വേളിച്ചെണ്ണക്ക് മഞ്ച ഉണ്ട ഉണ്ടാവേയില്ല. അപ്പം ആ ആട്ടിച്ചു കഴിഞ്ഞാല് നമ്മള് ആ ഒരു ഭാഗം അനായിട്ടാണ് മാറ്റിയേക്കലോ.
ആ മറ്റേത് നമ്മള് അങ്ങാടിന്നൊന്നും കൊണ്ടന്നാല് കാടടിയിന്നൊന്നും കൊണ്ടുവന്നാൽ പിന്നെ അതിനൊന്നും വല്ലാതെ കാട്ടി കൂട്ടാനൊന്നും ഉണ്ടാകില്ല ആ ഇതായി ശുദ്ധ മായ ഒഴിച്ചെണ്ടും മതി നമ്മളെ ആട്ടിയാലും നല്ല
ആഹ നല്ലതാണ് നമ്മുക്ക് നമ്മള ആട്ടിട്ട് വെളിച്ചെണ്ണ ഇപ്പ അതിന് ആട്ടിച്ചാലും നമ്മള് ഇടണ്ട കാരണം തേങ്ങ കൊണ്ട എടുത്തൽ ഇപ്പ നമുക്ക് ആടിച്ചു കിട്ടും. അങ്ങനെയാണ് ഹലോ ഹലോ ഹലോ കേക്കണില്ലിയാ